ഹലോ കേൾക്കുന്നില്ലെ
ആ കേക്ക്‌ണ് ണ്ട് എന്തൊക്കെണ്ട് വിശേഷൊക്കെ
സുഖം
ഫുഡൊക്കെ കഴിച്ചോ
ആ
എന്തായിരുന്നു സ്പെഷ്യൽ
സ്പെഷ്യല് പൈനാപ്പിള് കറി വെച്ച്
ആ വീട്ടിലാര ഫുഡ് ഉണ്ടാക്ക ഇങ്ങൾ തന്നൊയിരുന്നോ
എല്ലാം ഉമ്മച്ചി
ആ എത് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാ ബിരിയാണിയോ
കുഴിമന്തി
ആ എന്റെ മോന അയിന്റെ ആളാ
ഉ
അത് കേട്ടാ മതി അയിന്റെ പേര് ആരെങ്കിലേ എവിടുന്നെങ്കിലേ കേട്ടാ മതി അപ്പമ്മ മന്തി ഉണ്ടമ്മ വഴച്ച തന്നോണ്ട്
ഉം
അവനല്ല അവന എന്റെ മോളും അതേമാതിരി കളിയാക്കും എന്താന്നുണ്ടാക്
പ്രീ വെഡിംങ്ങ് വെഡിങ്ങ് പോക്കാത നല്ല ഭയങ്കര വിഷ്ട
എങ്ങനെ
ഇവിടെ എന്റെ മോനിക്ക അതെ കുഴിമന്തിന്ന് പറഞ ജീവനാണ്
ആഹ് ഇതത് എവിടെ പോയാല മന്തി മന്തിന്ന്റില്ലേ ബിരിയാണി കൊണ്ട് ഇഷ്ടേല്ലേ കല്യാണത്തിന് പോയ മന്തിയാണേ കഴിക്കു അല്ലെങ്കില് വെറഞ്ചോറ്ന്നും ചോറും
ആഹ് ആ ഇപ്പൊ കല്യാണത്തി ച ഒന്നും ഉണ്ടാവില്ലല്ലോ ഒന്നെങ്ക ചിക്കൻ ബിരിയാണിക്കൊക്കെ ചല്ല
ആ ആഹ് ഇവിടെ ചിലപ്പോ മന്തി ഇണ്ടാവും
ഉം ആഹ്
അപ്പൊ അവന് മന്തിയാണ് ഭയങ്കര ഇഷ്ട്ട
അതെ
പേര് പേര് കെട്ടാ മതി മുഖഭാഗം ക
ആഹ് എന്ത രോതി അല്ല
എങ്ങനെയാ
കുത്തി എന്ത ആട്ടണ്ട്
മനസിലായില്ല
കുട്ടിയെ മോളി വല്യതായിട്ട ചെറിയ കുട്ടി
കുട്ടിയാളോ
ആഹ് അതെ
എനിക്ക് മൂന്ന് പേരുണ്ട് ഒരു മോളും രണ്ടും മോനും മോള് ഒമ്പതാം ക്ലാസ്സിലോട്ട് ഇനി പൂണ് മോന് നാലിലോട്ട് ഒരാൾ രണ്ടിലോട്ട് മൂന്ന് പേരാ നിങ്ങക്ക് എത്ര ആളാ
ഇന്ക് ഒരാളോള്ളൂ
ഒരാളോ
ഉം
ചെറുതാണോ
ആഹ് ഒന്നാം ക്ലാസി പോണേ
ആഹ് വെക്കേഷനൊക്കെ കയാറയല്ലോല്ലേ
ആഹഹ് വക്കേഷൻ കഴിയാറായി
സ്വന്തം വീട്ടിലാാണ് ഇപ്പള്ളേ
ആഹ് സ്വന്തം വീട്ടിൽ
വെക്കേഷൻ ആയതൊണ്ട് പോയതായിരിക്കും മദ്രസ്ൽ ചേർത്തിടു ണ്ടാവില അല്ലെ
മധര ജില്ലാർത്തി
മ ആഹ മദ്രസ ചേർത്തിയോ
ആഹ
അപ്പം ഇപ്പൊ മദ്രാസ ഇല്ലേ
അല്ല ഇവിടുത്തന്നെയ എാ ചേർത്തിത് കെട്ടി ചോടെ എ ദൂരെ ആണ്ഏ
എങ്ങനെയാ
എന്ന കെത്തിച്ചടെ സ്ഥലത്തിരി ദൂരെ ആണ് അപ്പാ പോയി വരാനൊന്നും പറ്റൂല്ല
അപ്പൊ പോക്ക് വരെ പറ്റൂലല്ലേ ഹസ്ബന്ഡ് ഇവിടെ ഇല്ലേ നാട്ടിലില്ലേ
ആഹ് ആൾ ഇവിടെ ഉണ്ട് നാട്ടിൽ ഇല്ലാണ്ട്
ആഹ ആഹ അപ്പൊ അങ്ങോട്ട് പോ വെക്കേഷൻ കഴിഞ്ഞിട്ട് പോവുവായിരിക്കോ
ഓ ഹോ
ഉം ഉം എങ്ങനെ മോനുള്ളൊക്കെ ആയോ ഒക്കെ സ്കൂള് തുറക്കുമ്പോൾ ഉള്ളതൊക്കെ ആയോ
ആഹ സ്കൂൾ ബുക്ക് ഒക്കെ വാങ്ങിട്ടുണ്ട് ഇനി ബാക്കിഏക്കെ വാങ്ങണം
എല്ലാം കിട്ടിയോ
ആഹ കിട്ടി
ഉ പെരുന്നാളായില്ലേ പെരുന്നാളിനും വാങ്ങണ്ടല്ലേ
മ്മ് പെരുന്നാളിന് ഉള്ള ഡ്രെസ്സ് കാര്യങ്ങളൊക്കെ വാങ്ങി അവന്റെ ബര്ത്ഡേ ന്റെ അന്നായിരുന് അപ്പ അതൊക്കെ വാങ്ങി വച്ചിട്ട് ഉണ്ട്
മ് മ് പെരുന്നാൾ ഇവിടെ കൂടുക അല്ല അങ്ങോട്ട് പോവുവോ
ഏയ്‌ ഇല്ല അങ്ങോട്ട് പോകില്ല ഇവിടെ തന്നെ
ആഹ പിന്നെന്താ വേറെന്താ വിശേഷംക്കെ
വേറെന്താ നല്ലതന്നെ സുഖം
എന്താ വേ എന്തെങ്കിലും ജോബ് എന്താ ചെയ്യണ്ടോ വർക്ക് എന്താ ചെയ്യണ്ടോ
ജോലി വർച്ച് പിന്നട വന്നണ ഇട്ടിട്ട് ചെയ്യും അല്ലാ അത വേറെൊന്നും
എങ്ങനെ വാട്സപ്പിൽ എങ്ങനെ വർക്ക് ചെയണെ
വാട്സ്ആപ്പ് ൽ വല പ്രൊഡക്സ് ഉണ്ടാവൂലേ അതൊക്കെ സ്റ്റാറ്റസ് ഇടും എന്നിട്ട് ആരെങ്കിലും ഓഡർചെയ്യുമ്പോൾ ഓഡർ ആക്കികൊടുക്കും
മ് മ് അല്ലാ പുറത്തേക്കൊന്നും പോയിണ്ടാവില്ല അല്ലേ?.
മ്
പുറത്തേക്ക് വിടൂലേ ഹസ്ബൻ്റ വിടൂല്ലേ?.
ആ വീടു
ഉം എന്റെ ഹസ്ബൻ്റ വീടുല പുറത്തേക്ക്
ഉം എനിക്ക് പൊറുത്ത് പോകുന്നതിനെകാളും എല്ലാം സഹായ
എങ്ങനെയാ?.
പൊറത്ത് പോയിവീ ഒരാള സഹായം വേണം.
മനസ്സിലായില്ല.
ഒന്നൂല്ല ഒന്നൂല്ല
എന്റെ സ്ഥലം എവിടെന്നാണോ ചോയിച്ചേ.
അല്ലല്ല
ക്ലിയറായില്ല അതാ ചോയിച്
ആഹ് ഇപ്രാശ്യത്തെ ക്ലിയറുണ്ടാവുന്നില്ല.
ആഹ്
ആഹ് വ്യത്യാസണ്ടാവുന്നില്ലേ
ഞങ്ങളിവിടെ കോഴി കോഴിക്കോടാ.
ആണ് ല്ലേ? ആഹ് അത്ര അ യിന്റെ വ്യത്യാസം ണ്ടാവുന്നില്ല ട്ടാ.
എങ്ങനെയാ?
അത്ര വല്യ വ്യത്യാസം കാണുന്നില്ലാന്ന്. ചെല എക്കോയിക്ക് ണ്ട് അതിപ്പാ ഇങ്ങനെ സംസാരിക്കുമ്പളേ
ആഹ്
പിന്ന മീറ്റെല്ലാക്കേണ്ടാവും.
ആഹ്
പക്ഷേ ഇപ്പ അതെനിക്ക് അങ്ങനെ വലുതൊന്നും വേണ്ട
ഞങ്ങളിവിടെ കോഴിക്കോടാ മുക്കം പാ മുക്കം കേട്ടിട്ടുണ്ടോ.
ആഹ് കേട്ടിട്ടുണ്ട്.
കാഞ്ചനമാലേടെ നാടല്ലേ അറിയോ? മൊയ്തീൻലെ കാഞ്ചനമാലയുടെ നാട്.
ആഹ് അറിയാം.
ആഹ് അവരുടെ നാട്ടിലാ, അവിടെ മു ക്കതന്നെ കാഞ്ചനമാലേൻ്റെ ഇതൊക്കെ ണ്ട്, ഓഫീസ് ഒക്കെ ണ്ട്.
ഉം
അത് പറഞ്ഞാലേ ഇപ്പ എല്ലാരും അറിയുള്ളൂ. മുക്കന്ന് പറഞ്ഞാൽ ചിലവർക്കൊന്നും പെട്ടന്ന് അറിയില്ല. കാഞ്ചനമാല എന്ന് എല്ലാരും അറിയാലോ? സിനിമ കണ്ട് കണ്ടേ, മൊയ്തീൻ എന്റെ മൊയ്തീൻ എന്നുള്ള സിനിമയല്ലേ?
ഉം മനസിലായി
ണേലുണ്ടോ?
ഉം ഞാൻ കണ്ടിട്ടുണ്ടത്
ആഹ് അവരെ നാടാണ് മുക്കം. പിന്നെന്താ മോനൊക്കെ ഫുഡ് കയിച്ച് ഒറങ്ങുവാ?
ആഹ് പിന്നെ
ഫോണൊന്നും കാണില്ലേ?
ഫോണ് ഇപ്പതേ ഫോണ് ഇണ്ടാക്കീക്കുന്നു.
അവർക്ക് പിന്നെ യൂട്യൂബും ഇതും മതിയല്ലോ. അത് തോണ്ടി തോണ്ടി വേഗം എടുത്തോളും ആരും കാണിച്ച് കൊടുക്കണ്ട അമ്മക്കറിയാത് ത്തതുപോലും അവര്ക്കറിയാം.
ഉം
എങ്ങനെ കിട്ടിയെന്ന് ചോയ്ച്ചാ മതി അവരോട്. അവരിങ്ങോട്ട് കാണിച്ച് തരും ഞമ്മളൊന്നും പഠിക്കുമ്പോ അങ്ങനല്ലാരുന്നല്ലോ.
ആം
നമ്മ പഠിക്കുമ്പോ ടി വി അന്ന് സിനിമ വരുമ്പോന്ന് ഞായറാഴ്ച പോ സിനിമ കാണണം. ഞായറാഴ്ചവാൻ കാത്ത്ക്ക്വായിരുന്നു. ഇതിപ്പോ ഇവര്ക്ക് ഫുൾ ടൈമ് ഫോണ് അതും ടി വി ണ്ടെങ്കിലും വാണം ഫോണ്.
ആണോ പണ്ടെല്ലാം ഞാൻ ശനിം ഞായറും നല്ല പുതിയേത് സിനിമയാളപ്പെരാ
ആഹ്
ഇപ്പൊ
ഏഹ്
ഇല്ല്യ ഇവടൊരു പയേ ഫോണ് ണ്ട്. ആ കാർട്ടൂൺ മാത്രം കാണും.
ഉം ഇവടെപ്പ കളീല്ല. ഫോണ് കിട്ടി കഴിഞ്ഞ മൂന്നെണ്ണട്യാ. എന്റെ ഫോണങ്ങാനും കൊണ്ടോയാ ഇമ്മച്ചിന്റെ ഫോണ് അവക്കൊട്ത്ത് ഇബക്കൊട്ത്ത് അവനൊട് ത്ത് പറിം. ആട്ബല് ടൈ മെക്കും. ഇൻക്ക്ത്ര ടൈം അപ്പൊ മറ്റോം പറിം ഇൻക്ക് ത്ര ടൈമ് അങ്ങനെ മൂന്ന് പേർക്കും കൂടെ ഡിവൈഡെയ്തെട്ക്കല. പിന്നൊരു പയേ ഫോണ് ണ്ടായിന് അവര്ക്ക് രണ്ടാക്കും കൊട്ത്തപ്പൊ ചെർത്തിന് ഫോണില്ല. അപ്പന്നോടോയ്ച് ഇമ്മച്ചി എപ്പളാഞ് ഫോണ് പുതിയത് വാങ്ങണോയ്ച്ചെന്നോട് എന്തിനാടായ്ച്ചുമ്പോ ഈ ഫോണ് എൻക്ക് തെരാന് റിം.
അമ്പട
അയ്ന് വേണ്ടിട്ടാണ് ഫോണ് വാങ്ങണന്നർഞ്ഞെ. വേറെ
ഇപ്പെന്തെയ്യുന്നു?
എങ്ങനെ?
ഇപ്പെന്ത് ചെയ്യുന്നു കുട്ട്യേള്?
കുട്ട്യള് ദാ ഇവടെ ഇരിക്ക്ണ്ട്. ഇപ്പഞ് ആന്റീടെ വീട്ടില് പോട്ടെന്നും ചോയിചൊണ്ടട്ക്ക്ണ്. എന്റെ ഹസ്ബന്റി ആസ് ഹസ്ബന്റിന്റെ പെങ്ങള് വടെ കൊർച്ചങ്ങട്ടപ്പറാ കൊർച്ചൊന്ന് നടന്ന് പോവാന്ണ്ട്. അവര്ക്കവടെ എത്തർഞ്ഞാ ഭയങ്കരിഷ് ട്ടാ രാവിൽതണ്ട് ചോയിച്ചൊണ്ടട്ക്കണ് അ പ്പ ഞാൻ വിളിച്ചോക്ക്യപ്പോ ഹോസ്പിറ്റൽല് പോവാന്നർഞ്ഞ്. ഇപ്പോ വന്ന്ണ്ന്ന് ആരോ യൊട്ന്നോ വിവരം കിട്ടീണ്. അപ്പെന്റെട്ത്ത് വന്ന് ചോയ്ച്ചതാ പോട്ടെന്ന്. അവരിപ്പച്ചി വെരുമ്പോ ത്തിന് ഇവടെത്തും അവരിപ്പച്ചി വെരുമ്പോ കൂട്ടിക്കൊണ്ട്രരിക്കും.
ഉം
വൈകുന്നേരം നാലു മണി ആ നാല് മണ്യാവാനായല്ലോല്ലേ നാലു മണ്യൊക്കാവുമ്പോത്തിന് ഓരെപ്പച്ചിങ്ങോട്ട് വെരും.
ഉം
ന്നട്ട് അപ്പൊ കൂട്ടി കൊണ്ട്രും.
ഉം
അവടെത്ത്യാ മതി.
ഉം
ഇവിടെ ജ്യേഷ്ഠന്റെ വീടിന്റെ മുകളില് അവരും പോകും അവരുടെ മക്കളും
ഉം
അതെല്ലാരും കൂടെ പോയി അവിടെ പോയി പിന്നെ എന്താ വേറെന്താ വിശേഷം
വേറെ നല്ലതന്നാ
എങ്ങനെ മഴയുണ്ടോ അവിടെ
മഴ ഇന്നലെ രാത്രി ണ്ടായി പിന്നെ പെയ്തിട്ടില്ല
ആ ചെറിയോരു ചാറ്റലൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ മഴ ഒന്ന് പെയ്ത് ഇല്ല ഞ്ഞി വൈനേരാകുമ്പോ പെയ്യായിരിക്കും
ഉം
പിന്നെ എന്ത ന്നാ ഫ്രീയാവുമ്പോ വിളിക്ക് ന്നാട്ടോ
ഉം
ഉം ശരി അങ്കി ഉം
ആ ശരി